ആഹ് ഉം അപ്പൊ ഉം അങ്ങനെ റീൽസിനൊക്കെ വേണ്ടിട്ട് എന്ത് കാണിച്ചുട്ടും കാര്യല്ല
അതെ അതെ ഇപ്പ എല്ലാര്ക്കും ചാനലും തും അല്ലേ
ആഹ് പിന്നെ ഉം ഉം ഞാൻ പറയട്ടെ ഈ നമ്മള് ഒത്തിരി പഠിച്ച് പഠിച്ചൊരു ജോലി വാങ്ങി നല്ലൊരു സാലറി കിട്ടുന്ന അല്ലാതെ റീൽസ് ഇട്ട് യൂട്യൂബൊക്കെ യൂട്യൂബിലൊക്കെ ചാനലൊക്കെ തൊടങ്ങി അങ്ങനെ ഇതിനേക്കാലും പൈസ ഉണ്ടാക്കുന്നവരുണ്ട്
അതെ അതെ
ഇപ്പ അവർക്കാണ് യൂട്യൂബ് പക്ഷെ ഒരു കാര്യം ഉണ്ട് ആ യൂട്യൂബ് ചാനല് ആ എന്തേലും ആ എന്തേലും പ്രശ്നം വന്ന് ആഹ് ഇല്ലാതായ പിന്നെ അവർക്ക് ഭയങ്കരെ പിന്നെ അതിന് പറ്റ കോൺസ്റ്റന്റ് അല്ല പക്ഷെ എന്നാലും നല്ല രീതിക്ക് വരുമാനം ഉണ്ടാക്കുന്നോലുണ്ട്
പക്ഷെ അതിന്‌ത്ണ്ട്ട്ടോ റിസ്ക് ണ്ട്
റിസ്കുണ്ട് ഉം അല്ല എന്നാലു എന്ത് അ എന്താണേലും എടാം റീച്ചിന് വേണ്ടി എന്ത് ഇടാന്ന് വിചാരിക്കുന്നവരെ
അതെ അതെ
അങ്ങനെ ഒരു മൈന്റ്സെറ്റ് ഉള്ളോർക്ക് കൊഴപ്പയില്ല അവരെന്ത്‌വേണേലും ആഹ് ആരെന്ത് വിചാരിച്ചാലും കൊഴപ്പല്ല വന്ന് തെറി പറയുന്നവര് തെറി പറഞ്ഞിട്ട് പോട്ടെ
ആഹ് ആഹ് അങ്ങനെ ശരിക്കും പറയാ ഒരാളെ ഉം പോസിറ്റീവും നെഗറ്റീവും കൂടെ പിന്നെ ഇതായിട്ട് കാര്യല്യ പറയ്ണോല് പറഞ്ഞോട്ടെച്ച് നോക്ക്ണോർക്ക് മെച്ചംണ്ടാണും ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞന്ന് വിചാരിച്ച് അത് ഇട്ടെറിഞ്ഞ് പോയാ പിന്നെ ന്താ പറയാ
ആഹ് ഉം
ഒന്നുണ്ടാവൂല്ല്യ
ണ്ടാവൂല അത് ശരിയാ പിന്നെ ആദ്യക്കെ ഈ ഓരോരുത്തക്കെ ഓരോ വീഡിയോസ് തൊക്കെ തൊടങ്ങുമ്പോ കുറെേ നെഗറ്റീവ് വരും പിന്നെ അതൊക്കെങ്ങ് ആ നോർമലാവും പിന്നങ്ങ് ശിലാവും പിന്ന അവരത് മൈൻഡ് ചെയ്യാതെ വരും
ആഹ്
പിന്നെ ആ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയൽന്ന് വെച്ചാ മറ്റേ പോസിറ്റീവ് ആയിട്ട് ഫേമസ് ആവുന്നോരുണ്ട്
അതെതെ അത് അതുണ്ട് ശേതായാലും വേണ്ടില്ല
ആഹ് അവർക്ക് ഫേമസ് ആയ മതി ഏറ്റവും കൂടുതൽ നെഗ നെഗറ്റീവായിട്ട് ഫേമസ് ആവുന്നവരെ അത് എല്ലാരും നെഗ ആ നെഗറ്റീവ് കാണിക്കുന്നവരെല്ലാരെ പൊക്കിപിടിച്ച് ഏറി കൊണ്ടോയി അവരെ ഫേമസ് ആവും
അതെ അതെ അങ്ങനെണ്ടല്ലോ അങ്ങനെ ഫേമസാവ്ണോരുണ്ട് ഉണ്ട്
ഉം മറ്റേ എടക്ക് വെച്ച് മ മറ്റേ എന്തോ ഒരു ആ ഏതോ ഒരു ശ് ടോയ്ടെ എടെ ഷോയെങ്ങാണ്ട് ഉണ്ട് എന്തോ ഹിന്ദിക്കാരെ എങ്ങാണ്ട് തുന്ന ഷോയ പൈന്റെ ട ഇങ്ങനെ ഏതോ ഇങ്ങനെ അവര് ഒരുമാതിരി എന്ന ഇങ്ങനെ കോമഡിയാക്കി അവര് പറഞ്ഞ് അപ്പൊ ആഹ് അത് ഇങ്ങനൊരു. ഒരാൾ ഇങ്ങനെ റീൽസ് ഇങ്ങനെ ഒരാള് പറയണം, അത് അവർ പറഞ്ഞതിനുശേഷം അവർക്ക്. ക്ക് ഏഹ് ഭയങ്കര കേസ് ഒക്കെ ആയിരുന്നു അത്.
ആഹ്
ഉം അവരെന്തോ മെഡിക്കൽ സ്റ്റുഡന്റ് എങ്ങാണ്ട്. അങ്ങനെ ഇപ്പൊ ഏഹ് അങ്ങനെ എന്തോ കേട്ടു, അപ്പൊ ആഹ് ആഹ് വ്യക്തിക്ക് ഒരുപാട്. ഓവർസായി
ഓ
എന്നുവച്ചാൽ അത്ര ഇതായിട്ട് ആഹ് ഒരു പെർഫോമൻ ആഹ് ഒരു ഷോയില് അത്ര ഇതായിട്ട്. പറഞ്ഞ് അവർക്ക് ഫോയിലോഴ്സ് ഇഷ്ടം പോലെ ആയി.
അതെ അതെ.
അപ്പ അതാ അയാള് പറയുന്ന ആഹ് ഇത്ര ഇത് കാണിച്ചിട്ട്, എന്ത് കാര്യം അവര് ഫേമസ് ആയി.
അതെ അതെ, പക്ഷെ അത് ചെയ്തവർക്ക് അത്ര ആയിട്ടില്ല ഇന്നുവരെ നെഗറ്റീവ്. എന്താ പറയാ അവിടെ ഷോ കാണിച്ചർക്കാണ് കിട്ടിയത് അല്ലെ.
കിട്ടിയത് ഇത് ഇവരെ. ഭയങ്കര എന്നുവെച്ചാൽ നമ്മള് ആഹ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഒരു കോമഡി എന്ന രീതിയില്. ആഹ് അവര് അത് എങ്ങനെ അത് കോമഡി ആയിട്ട് എടുക്കുന്നന്ന് എനിക്ക് അറിയാൻ വയ്യാ. ഞാൻ അത് ഒരുപാട് പേരെ ഇങ്ങനെ വീഡിയോസ് ചെയ്യും, കേസ് ഒക്കെ ആവുമൊക്കെ ചെയ്തായിരുന്നു.
ആഹ്
അപ്പൊ അത് ഇവര് ഇങ്ങനൊരു കോമഡിയായിട്ട് എടുക്കുന്നു എനിക്ക് അപ്പോഴാ നമ്മള് ഓരോരുത്തരുടെ മൈൻ സെറ്റ് ആലോചിക്കുന്നത്. ഓരോരുത്തരും പല രീതിക്കാ ചിന്തിക്കുന്നെ.
അതെ ഓരോരുത്തരുടെ എന്തു ചിന്ത വേറെയാണ്, ഓരെയൊക്കെ നല്ല ബുദ്ധി നല്ലെന്റെ നല്ല ബുദ്ധി കിട്ടുന്ന ഒരുത്തി.
ആഹ് നമുക്ക് അത് കേട്ടാൽ ചിരി വരത്തില്ല എന്നിട്ടന്നെ. ആഹ് ആഹ് ഷോയിൽ തന്നെ ഒരാളുടെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് എങ്ങനെ. എന്താ അതും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയുന്നേ ആഹ് ഒരു ഷോയിൽ ഇരുന്ന്. അങ്ങനെ ഒരാള് അങ്ങനെ പറയണമെങ്കിൽ ആഹ് വ്യക്തിയുടെ ചിന്താഗതി ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഷോയാ അത്. എല്ലാരും കാണുന്ന ഷോയാ. അപ്പൊ അത് എന്നിട്ട് എല്ലാരും ചിരിക്കാണ്, ആഹ് ഷോയ്ക്ക് ഉള്ളമാ അകത്തേക്ക്. മൈൻഡ് സെറ്റ് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യാ.
ആഹ്
അത് പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നുമ്പോ ആൾക്കാരെ പ്രതികരിച്ച് തുടങ്ങി. പക്ഷെ എന്നാലും ആഹ് ഷോയിൽ ഇരിക്കുന്നവര് അതെങ്ങനെ ഫൺ ആയിട്ട് എടുത്തന്ന് എനിക്കറിയാൻ വയ്യ.
ആഹ്
നിങ്ങള് ഭയങ്കര ഇത് എന്നുവെച്ചാൽ അത്രക്ക് ഇതായിട്ട് അവര് പറയുന്നത്.
അത് അതോട്ടും അതൊക്കെ ഓര് ആദ്യ തന്നെ സെറ്റ് ആക്കിട്ടാണോ അങ്ങനെല്ലെ.
അത് എനിക്ക് ആദ്യമേ എന്താണ് എന്തോ അവര് സെറ്റ് ആക്കിട്ടാണ് എന്തോ പറയുന്ന അതുകാരണം അറിയാൻ വയ്യാ.
ആഹ് എന്താ വെച്ചാല് അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് അങ്ങനെ ആഹ് ഇതില് പോയി ഒറ്റയടിക്ക് അങ്ങനെ പറ്റു. റ്റോറില്ലട്ടോ.
ആഹ് ഓര് ആഹ് മിക്കതിനകത്തും അങ്ങനെ ഈ എന്ന് ഓരോന്. ഷോയ്ക്ക് ആണേലും ഓരോന് അവര് പറഞ്ഞു രീതിക്ക് ആണലോ പിന്നീട് ചെയ്യുന്ന, നമുക്ക് തോന്നും ആഹ് ഇപ്പ ചെയ്യുന്നതെന്ന്.
അതെ ആദ്യം അങ്ങനെയാവും അല്ലാതെ. അപ്പൊ അങ്ങനെ അത് ഒറ്റയടിക്ക് പറ്റൊന്നുല്ല.
ആഹ് നമ്മുടെ ഷോയിലൊക്കെ തന്നെ ഈ അവരാണെങ്കിൽ ഇങ്ങനെ പരസ്യം കാണിക്കുമ്പോ. ആഹ് വന്ന് ഒരാൾ വന്ന് ആഹ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവന്ന്. അവിടെ വഴക്കുണ്ടാവുന്ന രീതിയിൽ ഇങ്ങനെ പരസ്യം കാണിക്കും, നമ്മള് അത് കാണാൻ വേണ്ടിയിട്ട്.
അതെ അതെ.
പക്ഷെ നമ്മള് അതിലൊന്ന് പോയി കാണുമ്പോ അവര് ലാസ്റ്റത്തെ കോമഡിയായിട്ട് എടുക്കും.
അതെ, ഏത് ശ എന്ത് ഇറക്കിയാലും കാണാൻ ആളുണ്ടാവൂലോ അതുകൊണ്ട്.
ഉം വീണ്ടും ഇങ്ങനെ എഴുതിട്ട് വീണ്ടും അത്. കര പൊങ്ക പോഖാന അതാണ് ആലോചിക്കണ്ട ഒരു പ്രാവശം വന്നാലും ഇങ്ങനെ വന്നാലും വീണ്ടും കാണും
ഇം
ആ അങ്ങനെ
പിന്നെ അതായത് ഒന്ന് കണ്ട പിന്നിം അവര്ക് പിന്നിം കാണണന്നുള്ള ആമൈൻസ്
ഉം മൈൻസ് ട്ടെന്താ പിന്നെ സോഷ്യൽ മീഡിയ ല് നെഗറ്റീവക്കെണ്ടെങ്കിലും ഉണ്ടെങ്കിലും മറ്റേ ഇപ്പം ഈ പാവപ്പെട്ടവർക്കൊക്കെ ആ പൈസ്- കേക്ക എങ്ങനെ എണ്ണ എടുക്കുന്ന പരിപാടി യും തേൻകൊടുതിട്ട് നിങ്ങളൊക്ക നല്ലൊരു ആഹ ആഹ അത് നല്ലൊരുഇതാണ്
ല്ലേ--വേറൊരാൾ സൂരജ് എന്താ പുയപ്പള തിരുവനന്തപുരത്തെതിആ ആ ഇവരൊക്കെ ന്ന കാരണം നല്ല ഉപകാരം ആണ് കാരണം വര് അത്രക്കും പിന്നെപ്പ ആഎന്താ പറയാ അർഹതപ്പെട്ട ആൾക്കാർക്കാണ്
അത് കറക്ട് ഈ ആ ഞാനും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യ ഇഎന്താ ആദ്യക്കെ ചെലോരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ആദ്യ തൊടങ്ങുന്നുണ്ടോ ക്ഷെ ആദ്യഓകെ അവരൊക്കെ ആണെങ്കിൽ ആ കാണുന്നവർക്ക് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ ശരി. കറക്റ്റ് ണ് അർഹതപ്പെട്ടവരുടെ കയ്യിലാത് വരുന്ന
നിങ്ങളല്ലേ വെക്കുന്ന ഇപ്പം ഊ പേതരണ് ന്നെഅവരത് ഗോൾഡ ആണ് തോന്നണ്ട്
ഗോൾഡ് ആ ഗോൾഡ് ക്ഷെ അത് കറക് ആ ഇന തന്നെ കണ്ട അവര വീൽചെയറിൽ ഇരിക്കുന്ന ഞാനും ആ ആ വ്യക്തിക്ക് ബിസിനസ് തുടങ്ങണന്ന് ആഗ്രഹംണ്ട് എന്തോ ബിസിനസ് അങ്ങനെ കാണ്ട് പറയും ക്ഷെ പൈസന്നുല്ലാ പക്ഷെ എന്നെയ എടുത്ത് പക്ഷെ അതിന്റെ കൂടെ ഈ ചിലവരാണെങ്കിൽ ഈ എണ്ണി എടുക്കാൻ പറ്റാത്തവരുണ്ടല്ലോ അവരെ സഹായിക്കുന്ന നാട്ടുകാരും ഉണ്ട്
ആ അങ്ങനെയിണ്ട് അതും ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ
ആ അവരത എടുത്തിട്ട്
ഉ ഇപ്പ എനിക്ക് പിന്നെഎന്താ പറഞ്ഞ ഓര് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിന്റെ ആവശ്യ ഇല്ല പക്ഷേ അത് അർഹതപ്പെട്ടവർക്ക് എതെട്ട എന്നുള്ള ഉള്ള ആൾക്കാർഉണ്ടല്ല ചലോര് പിന്നെ അയയിനായിട്ട് കാ ത്തിരിക്കുന്നവരുണ്ട് ക്ഷെ അവർക്കും കിട്ടോന്ന് അറിയില്ല കേട്ടോ അങ്ങനെയുണ്ടല്ലോ
അങ്ങ
അർഹാതല്ലാതെ ആൾക്കാരന്നെ എത്ര ആൾക്കാരുണ്ട് ഓരോതിൽ കാണല്ലോ ആരൊക്കെ ഇങ്ങനെ കാത്തിരിക്കണന്ന് വെച്ചാന്താ കഥ
ഉം ഒരു ചെലപ്പനകത്ത് കൺഫോം അല്ലെ ഞാൻ നി ടുക്ക ന്നൊന്നില്ല ഇനി അർഹതപ്പെട്ടവർക്ക് കൊണ്ടുപകൊടുക്കൽ അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇതാണ് ആ പിന്നെ ഞമ്മമക്ഒരു എന്താ പുറത്തെങ്ങാണ്ട ളം പേര് ഞാൻ മറന്നു പോയി ഇതഇങ്ങനെ എന്ത് പാവപ്പെട്ടവർക്ക് ഇങ്ങനെ റോഡ് കിടക്കുന്ന കൊച്ചു മക്കൾ ഇവിടെന്നും നിയമം. മക്കളൊന്നും അങ്ങനെ കെടക്കു ല ഈ നോർത്തിലോട്ടൊക്കെയാ തോന പ അവർക്കൊക്കെ ഇങ്ങെ ഫുഡ് ഇങ്ങനെ
ആ് ഫുഡ് കൊണ്ട് ക്ഷെ അവർക്ക് അവരുടെ അവസ്- സ്ഥകണ്ടാല എന്താണല്ലേ അതൊക്കെ നമ്മ പിന്നെ ഇന്ത്യയില ഉള്ളത് തന്നെയാണോന്ന് വിചാരിക്ക വരെ അത്രക്കുംദയനീയാണ് ഫുഡ് ഒരു നേരത്തേ ആ ഫുഡ് പോലും നമ്മളെ എത്ര ഫുഡാണ് വേസ്റ്റ്
ഫുഡണ് വേസ്റ്റവണ് ഈ ഞാ ഒരു ഇത് വീട് വക്കാത്ത കണ്ട അവരുടെ അങ്ങൻ വാടി തൊഴുതു തൊഴുത്തെ പോലെ പശുവിനെ കെട്ടിയേക്കുന്നു
ഉം
എവിടോ ബീഹാറോ എവിടെങ്ങാണ്ട് പശുവിന് തൊഴുത്തോലെ കെ അതപ്പോ പറയവാ ആ അമ്മമാടെ കാര്യം എന്നാല് നമ്മുടെ ഇവിടെ ആഹ് ബിരിയാണിക്ക് ബിരിയാണി അല്ലാത നല്ലത് അങ്ങനെ അത് കണ്ടപ്പോ ഉ പിള്ളേരെക്കെ ഇങ്ങന പഠിക്കാതെ അങ്ങോട്ടുംഇങ്ങട്ടും അലക്കോല നട ടീച്ചർ ഇടക് ഇല്ല എന്താണോ എനിക്കറിയത്തില്ലന്ന്
ശെ ആഹ് അപ്പൊ ഞാ ചോയ്ച്ച ആ നാട്ടിലുള്ളെ പിന്നെ സഹായിക്കാൻ പറ്റിയ ആൾക്കാരില്ലേ വിചാരിക്കും ആര്ണം എല്ലാരും ഒരേ പോലാണ് തോന്നുന്നത്.
ഉ അല്ല എന്നാലും ഗവൺമെന്റിന് ഇന്ന് എന്തേലും അർക്കത് ചെയ്തുടെ ഈ അനൊന്നും
ന്നാ ടൈം മാത്രേ അവര് പുറത്തിറങ്ങും തോന്നുന്നുണ്ട് ആൾക്കാരത് പിന്നെന്താ നമ്മളവിടെന്ന് അങ്ങനെയില്ല എന്നാലും ഉണ്ട് ട്ടോ ച
ആന്നാന്ന് ഏ മാത്രല്ല ഈ ആ അവിടുത്തെ ഗവൺമെന്റിന് ആഹ് ആഹ് ഒരു അങ്ങൻവാടി നന്നാക്കാനും അവിടെ ഒരു ടീച്ചറിന് വെക്കാനും കഴിവൂല്ലന്ന്
അതെ അത്ര ഗതിയില്ലാതെ ഒന്നുല്ലിയ അവർക്കൊക്കെ അത്ര ഫണ്ട് ഉണ്ടാവും അതിനൊക്കെ ഒരോ അവരോരെ ഇില ആ
ആ അത് ഇങ്ങനെ എന്താ തൊഴുത്ത് തൊഴുത്തായിട്ട് കട അങ്ങവാതി കണ്ടപ്പോഇനി നമ്മുടെ ഇവിടെകെ എന്തു നല്ല രീതിക്കാ
അതെ നമ്മളെ ഇവിടൊക്കെ നല്ല സെറ്റപ്പല്ലേ എന്താണ് ഒരു സൗകര്യക്കുറവുല്ല
കുറവില്ല നമ്മുടെവിടെ എന്തേലും ഇതായി കഴിഞ്ഞാ പ്രതികരിക്കും ആൾക്കാര്
അതെ.
അതുകൊണ്ടൊക്കെ എന്താണാലും പ്രതികരിക്കും എന്ത് ഉണ്ടേലും സോഷ്യൽ മീഡിയയിലിട്ട് അപ്പഴേ ശരിക്കും നമ്മള് നമ്മള് നമ്മള് ഇങ്ങനെ ഇവിടെന്നണ്ട് കേരളത്തെ കുറ്റം പറയുന്നവരില്ലേ നമ്മള് നോർത്തിൽ പോകുമ്പോഴേ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും
അതെ
ഞാൻ ഞാൻ പോയിട്ടുണ്ട് കോളേജിൽന്ന് പോയതാ പതിമൂന്ന് ദിവസം അപ്പം നമുക്ക് മനസ്സിലാവും ആഹ് ഒരു വൃത്തിയാണെലും ട്രാഫിക് റൂൾസ് അവിടൊന്നും പാലിക്കതുപോലും ഇല്ല ഞങ്ങളോട് മിസ്സ്‌ ഞങ്ങളോട് പറഞ്ഞു അവർക്കാർക്കും ട്രാഫിക് റൂൾസ്‌. ഇല്ല നിങ്ങൾ നിങ്ങയെ നിങ്ങളെ നോക്കി ക്രോസ് ചെയേം വവേരേം ചെയ്യണന്ന്
ഓ
നമ്മടെ ഇവടെ ട്രാഫിക് റൂൾസെങ്ങാനും തെറ്റിച്ചാ
അതെ അതെ അപ്പ തന്നെ അയിന്റെ ഫൈന് വരും
കിട്ടും ശരിയാട്ടോ ന്നാ
ഉം ആഹ് എന്നാ ശരി